അണ്ട് ആ നല്ല വിശേഷം ഫുഡൊക്കെ നേരത്തെ കഴിക്കും ചലമ്പിച്ചണ്ട് ഇപ്പഴുണ്ടോ
ആ അപ്പൊ നോർമല ആയി
ആ ആ അത് ഞാന് ഇപ്പറത്തെ ചെടിയിലൊക്കെ വെച്ചന്ത്
ആന്തപ്പറി സെവിയിൽ എന്താ ടെലിവിഷൻ ഓണു ചെയ്യാം
ഈ അല്ലല്ല അത് നമ്മള് കിടക്കുന്നതിന്റെയോ അതുപോലെ
ആ അങ്ങനെ ശ്രദ്ധച്ചിരിമ്പേ അച്ഛനാണോ ചെവിക്കേക്കുന്നേ ഓ നിങ്ങള് കഴിച്ചില്ലേ
ഞങ്ങള് മരുവിന് മുന്നേ തന്നെ കഴിക്കും
ആ ആഹ് അതെന്താ അസറിന ചാടിക്കാ
ങേ ങേ ഞങ്ങള് ഹസ്ബൻഡ് പണി കഴിഞ്ഞ വന്നാ പിന്നെ ഏ വേഗം നിസ്കാരം എന്നൊക്കെ കഴിയുമ്പോഴേക്കും മരിപ്പിന്റെ ടൈം ആവുമ്പോഴേക്കിനൊക്കെ എന്തെലും ഉണ്ടാക്കും ഞാന് ചപ്പാത്തിയോ, പത്തരിയോ, പുട്ടോ എന്തേലും
ലേയോ
ഏ ചോറ് വല്ലപ്പോയൊക്കെ കഴിക്കുട്ടോ ഹൈലവൽല്ല ലോലവൽ തന്നെയാണ് ഹൈലവൽ ഹൈലവൽലേക്ക് ഒന്നും പോകില്ല ചോരന്നാ അപ്പ എന്താ അങ്ങനെ ഒരു വടായി അങ്ങനെ കഴിക്കലേ അതുകൊണ്ട് ചോറങ്ങെട് അടെ ഇപ്പോ ഇണ്ടാക്കാണ് ഉം അതന്നെ അ ചോറന്നെ തിന്നാന് തോന്നൂല ചോറ് ഇങ്ങനെ തിന്നാനങ്ങോട്ട് തോന്നൂല ഇപ്പൊ ഒരുപാട് ഏത് കാലവുംഇങ്ങനെ തന്നെ ആയി ട്ടെ എവിടേൽ പോയാലും ഞങ്ങളിപ്പോ എവിടെക്ക് പോവു ആണങ്കിൽ ഫുഡ് കഴി ചിറ്റാ പോവ പിന്നെ വല്ലേ ഗസ്റ്റ് ഒക്കെ ഒണ്ടെങ്കി പിന്നെ അവര കുടി തില് ഒന്നിരികും അങ്ങനൊക്കെല്ലാണ്ട് നോർമലി ഞ തന്നം
അതുകൊണ്ട് ആ വീട്ടാർക്ക് ചെലവ് കൊറഞ്ഞിരിക്കും
അയിന് മെയിനായിട്ട് പോ ഇപൊ നാത്തുമാർ ടിക്ക് ഇന്റെ വീട്ടിലേക്ക് അങ്ങനെയൊക്കെല്ലേ ഓർക്കൊക്കെ അരുന്നട്ടൊ ഓര് പറയും ഇങ്ങള് വരിയാണെ ഭക്ഷണം കഴിച്ചു വരരുതേ വരരുതേന്ന് പറയും നാത്തുമാർക്കൊക്കെ എടങ്ങേറാ ഇടക്കിടെ ഇങ്ങനെ അവിടെന്ന് പോയി വർതാനം പറഞ്ഞ് പൊരട്ടേ വിചരിച്ചൊക്കെ പോകുമ്പഴേ അതേ വല്ലപൊഴും വരും ഇങ്ങനെ വരുംവരു എന്ന് പറഞ്ഞിട്ട് ഇങ്ങന ചൂടാവും ആഹ് അല്ല അതുവടെ കമ്പ്യൂട്ടറിന്റെ മുന്നിലും ഒരാള് അവിടെ കളിക്കുന്നുണ്ട് ടിവില്
ഏഹ് ഫോണൊന്നുല്ലായിരിക്കും
ഫോണ് കളിക്കൊകെ ചെയ്യുട്ടോ കളിക്കലൊന്നുല്ല ഇപ്പൊ കമ്പ്യൂട്ടർബള് അങ്ങനെ ഇരിക്കണ്ട് ഇപ്പ പുയാപിള പുറത്തേ ക് പോയതാ വരുന്നത് വരെണ്ടാവും കണ്ടാ അറിയും കാരണൊ ലൈ റ്റായിട്ട് ഇങ്ങനെ സ്ക്രീനിങ് തന്നെ ആവുമ്പോളെ
കിട്ടല്
ങ്ങന കണ്ട് കേൾക്കൂല എന്നാലും പറയും പോയി എറണാള ഉണ്ട പൈപ്പിക്കില്ല ഇനിപ്പോ
അവസാനം വരുന്ന ആളൊന്നും കണ്ടിട്ടുണ്ടായി നല് ചീത്ത ഫുള്ള് അമ്മക്ക കേക്കും ആയിരം അയിന് ആയിരം വേണം യോഗ്യം
അത് അങ്ങനെങ്ങറ പോവയില്ലപ്പ പോ പറലുണ്ടാവും അടങ്ങാലുംന്നും പറരാതിയ ങ്ങട്ട്ക്കും ഇറങ്ങൂലാണ്ടോ ഉം അപ്പ എന്തേലൊക്കെ ചങ്ങാടിയിലൊക്കെ പോയി ഒക്കെ വരുമ്പോഴക്കനെ ഒക്കെ ഇങ്ങോട്ടേക്ക് തൊട്ടടുത്തേക്ക് ഇറങ്ങാനൊക്കെ കഴിൂല പിന്നെ ഇവിടെ മോള്വിടെന്ന് ചെിലപ്പം വന്നാൽ പിടിച്ചക്കും ചെയ്യൂ അങ്ങനെയൊക്കെ ആവുമ്പ പോവാാൻ കഴിൂല്ല അപ്പൊ അവിടുന്ന് വരാതി നിക്ക് മൂന്നാളാ ങ്ങനെ രണ്ട് ണ്ട് ഫസ്റ്റ് ത്തെ രണ്ടും ഉ മോനാണ് ചെറുത് മോളാണ് വല്യയ മോന് എട്ടാം ക്ലാസ് പഠി യിമേ രണ്ടാമത്തെ ആള് മൂന്നന് പഠിക്ന്ന് മറ്റേത് ചെറുതാണ് രണ്ട് പത്ര വയസ്സാവുന്നേ ഉള്ളൂ
മ് അ ശരി ഒക്കെ ചെറുത റ്റ് ങ്ങളാണ്
ആ അതെ അപ്പൊ പിന്നെ ഓരക്കെര് ട്ടാ ക്ലാസിൽ
രണ്ടാമത്താണ് ഏയിലൊ
മൂന്ന് മൂന്ന്
മൂന്ന് മൂന്ന്
മറ്റോർ മറ്റു മോക്ക് രണ്ടര വയസ്സ ആവുന്നേ ഉള്ളൂ അപ്പൊ ഉ അങ്ങനെയൊക്കാണ് ഓരത് പഠിത്തൊക്കെ എല്ലാർതും കണക്ക ന്നെ എല്ലർക്കും വേഗം എന്താ പക്ഷെമേ നമ്മള കാണാൻ എന്തെിലും കാട്ട കൂട്ടിട്ട് വേ കമ്പ്യൂറിന്റെ മുന്നക്കെ ഫോണിന്റെ ടുത്തൊക്കെ എത്തണം
നമ്മ വീട്ടന് എന്താ കളിക്ക്
ആ ര് ഗെയിമ
ഉ
എ അ കാണുമ്പോ ഇനിക്ക് ദേഷ്യം പിടിക്കൂ ഗെയിം റെക്കോർഡ് ദേച്ച തുകൊണ്ടാ ഒരു കളിക്ക ക്കുന്നതും ഇണ്ടാവും ഓരോ ഗെയിമ ഒക്കെ നമ്മുക്ക് അത് നോർമലി ഉള്ളത ഇങ്ങനെ കളിക്കാൻ പറ്റുമോന്നല്ലോർക്ക് കുറച്ച് കണ് കുടിച്ചിട്ട് കുറച്ച് വണ്ടിമേ അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോരലി അന്നൊക്കെ മിറി എന്തൊക്കോ പേരുകളും ഉണ്ടല്ലോ ഇതിനനൊക്കെ
പബ്ജി
ജ ജി ട്ടി ഫൈവ് ബ് എന്തൊക്ക പ അതന്നെ എന്തൊക്കോ ഉ നിനക്ക് അതങ്ങാണ് കാണുമ്പോ തിലക്കാണ് കേ എന്താ കളക്കും പിന്നെ എങ്ങനെ ആ ഉ ഞാന് ക കള ഉ ദൊയവൂ ഇല്ല പോല ഇന്ന പിന്ന ഞാന ഇങ്ങനെ യൂട്യൂബൊ ഒക്കെ ഇട്ട് ഇനെ നോക്കുമ്പോ എന്തേിലും കാണാണെങ്കില ഒക്കെ ഇരുന്നതാക്കുക എന്നല്ലാണ്ട് പഴയ പാട്ടുകള് കേക്ക പഴയ സിനിമന്റെ ഭാഗങ്ങൾ കാണ അങ്ങനത്തെെ ചെയ്ലാണ്ട് സിനിമ അങ്ങനെ ഇരുന്ന് കാണാനൊന്നു ല്ല അങ്ങനത്ത ഒരുപാട് ട്ടൈമു പു ടി ന്ന കാര്യങ്ങളൊന്നും ചെയ്യൂല രണ്ട് മണി കൊറകേ രുന്ന് കാണാനൊന്നും ൻക്ക അത്രോ ര് അതൊന്നൂല്യ റിജാ ചെല്പകാ ഹസ്ബന്റൊക്കെ ന്തേലു കിര്ന്ന് കാണണെ കൂട്ത് ല് അങ്ങനെകെ ഇര്ന്ന് കൂട്ത് ല് ആരേൻലും ഉണ്ടെങ്കി കാണാ ന്നല്ലാ ടേ ഒറ്റക് ഇര്ന്ന് കാണാനൊ ഭയങ്കര മടിയാ
ട്ടതാണ് താൽപ ഇല്ലെയ് വെല്ല്യ താൽപ്പെര്യം ഒന്നും ഇല്ല
പിന്നെ ആഹ് ഇൻക്കും അങ്ങെൻ തെന്നെ ഇഷ്ടൊന്നു ഇല്ല പിന്നെ പാട്ട്കെൾ പണ്ടെ ഭയങ്കര ഇഷ്ടെയ്ന്നു പിന്നെ അതുപോലെന്നെ പുസ്തെകം കിട്ടിയാ വായിക്കാ അതിക്ക് ഭയ ങ്കര ഇഷ്ടാ
പുസ്തകത്തോണ്ടും അലെർജിയാണ്
ആണ് ഏഹ് ഇൻക്ക് പുസ്തകം കിട്ടിയാ പിന്നെ താ ഇങ്ങെട്ട് അയുടെ എന്തെല്ലാം ഇണ്ട് അ പൂങ്കാവനായിട്ടും ഇത് അങ്ങെത്തെ ഒരുപാട് ആ പണ്ടെ ത്തെ ഗൾഫ്ന്ന് അങ്ങെൻത്തെ ഉം പുസ്തകങ്ങളൊ ക്കെ ആദ്യെ അറക്കൊയ്നെല്ലോ? അയ് പുയാപ്പ്ള്യാര് ഗൾഫിലാവുമ്പോ പ്പം ഭാര്യമാർക്ക് വായിക്കാൻ വാണ്ടിട്ട് അങ്ങനെ എ്ഹ് സുന്നെത്ത്ന്നൊക്കെ അതൊക്കെ ഇട്ത്ത് അട്ടിക്ക് ഇണ്ടാവും അതൊക്കെ ഇട് ത്ത് വെരുമ്പോഴ്ക്കിനെക്കൊക്കെ സെറ്റ് ആക്കി വെക്കൊയ്നി ഇപ്പ ഓൽ ക തെണ്ടെയ്രും പണ്ടെത്തെ ചരി ത്രങ്ങെൾ അങ്ങെ
ഇച്ച് പിന്നെ അതികം വായിക്ക്ണ ശീലം ഇല്ലട്ടോ ആദ്യെയെ ഇപ്പെൾ പിന്നെം പിന്നെം വായിക്കും. ഇപ്പെളാ തൊട്ങ്ങിയെത് ഇന്റെ വായനൊക്കെ
ഇഷ്ടപുസ്തകങ്ങള് വായിക്കാൻ പിന്നെന്താ അദ്യത് വായിച്ചു കഴിഞ്ഞാ പിന്നെ ഒരുലോട് സംശയങ്ങൾ ഉണ്ടാവും അപ്പ എനോട് പറായ സംശയം തീ ആരാനണ ഓരടത്തൊക്ക തന്നെ പോയി ഓഹ് ഞാന എനിക്ക് സംശയം ഉണ്ടല്ല ആരോടും ചോയ്ക്കൂ എല്ലാരും എല്ലാരും വർത്താനം പറയുമ്പോളോക്കെ എനിക്ക് ഞാൻ എവിടെങ്കിലും എന്തെങ്കിലും വായിച്ചതോ അല്ലെങ്കിൽ എവിടെയും കേട്ട് മറിഞ്ഞത് നമ്മക്കിപ്പ ഞാൻ എടോ ഇത് ഇങ്ങനെ കേട്ടണ് ഇങ്ങത്തെ പണ്ടത്തെ ചരിത്രങ്ങൾ നമ്മളതിറതൊക്കെയി അപ്പൊ ആഹ് അപ്പൊ നമ്മുക്കു ഡൗട്ട് ആണല്ലോ നമ്മക്ക് ഇത് ഉള്ളതാണോ ഇല്ലാതെ ഇല്ലാതെ ആണോ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ചരിത്രത്തിൽ ഉണ്ടോന്നൊക്കെ അറിയണ്ടേ
കാറ്റട് പറഞ്ഞണത്തെ നൂറ് ക്സ്റ്റിനടെ സംസാര മുറപ്പിച്ചൊ ഇൻക്ക് അങ്ങനത്തെ സ്വഭാവണ്ട്
അവന്നോട് ഇങ്ങനെ പറിം പെട്ടെന്നണ്ട്ങ്ക നമ്മക്ക് ആ ഒരു ഉക്കൊള്ളാണ് കഴിയണമല്ലോ അപ്പൊ പിന്നെ ഇൻക്ക് ഡൗട്ട ആണ് അപ്പൊ ഡൗട്ട് വെച്ചിട്ട് ഇങ്ങനെ കുത്തിരിക്കന്ന് പറയുമ്പോ അത് ചെറിയൊരു പ്രശ്നണ പിന്നെ ഞാന് എനിക്കൊക്കെതിനതിനത്തിരണം
ക്കെ അങ്ങനെയ ഇപ്പള് പിന്നെ അങ്ങനെ വന്തൊന്നില്ല
ആ ങ്ങനെ എവിടെ എങ്ങനത്തെ സ ത്തേക്ക് പോണ താല്പര്യം
എങ്ങനെ വച്ചക്കാണെങ്കില് ഇവിടെ കോഴിക്കോട് ബീച്ചോ മലപ്പുറത്തേക്കെ ഫ്രണ്ട്സ കല്യാണോ സിരാപുരം പാർക്കോ ഹലോ മലപ്പുറത്തേക്കോ മിനിഊട്ടി പോവാൻ കഴഞ്ഞിട്ണ്ട്
എന്തൊക്കോ മാറ്റങ്ങളൊക്കെ വർതി നല്ല ഫുള്ള്
അവിട തല്ലേ ഗ്ലാസ് ബ്രിഡ്ജക്കെ നല്ലല്ലേ എന്റെ ഫ്രണ്ട്സൊക്കെപ്പ ഷ്ടമാതിരിണ്ട്
ഉണ്ടല്ലേ ആ അങ്ങനെ കല്യാണം കയിഞ്ഞി ഞ്ഞതാണാ നിങ്ങൾത്
എന്റെ നിക്കാഹ് കയിഞ്ഞിട്ടൊള്ളൂ
കഴിഞ്ഞിട്ടേള്ളൂല്ലേ എന്താ പഠിക്ക്യാണ് ആ ആ എന്താ പഠിക്കിന്നേ
ഞാൻ ഡിഗ്രി ലാസ് ലാസ്റ്റ് യറാ ഉ നിങ്ങളെന്തേ പഠിച്ചീനിയോ പഠി
ഉം ഞാനും അങ്ങനെ ഡിഗ്രി ഏ ഡിഗ്രിക്ക് പഠിക്കുമ്പെളെയ്നി കല്യാണം ഫസ്റ്റ് ഇയർ ഫുള്ളായിട്ടില്ല എക്സാമിന്റെ ടൈമിലായ്നി കല്യാണം അപ്പൊ അപ്പൊ പിന്നെ അതിമല് ല്ലാക്കിയിട്ടില്ല്യ പിന്നെ കൊർച്ച ലോങ്ങയിലക്കെ ഇന് പിന്നെ കല്യാണം കഴിച്ചത് അപ്പൊ പിന്നെങ്ങോട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അതങ്ങനെണ്ട് പഠിപ്പാണ്ട് ഫ്ലോപ്പായി പിന്നെ അയ്മലേക്കൊന്നും ഒരു ഇൻറസ്റ്റ് ഇല്ല പിന്നെ ബീകോമെയ്നി അപ്പൊ പിന്നെ വീട്ടിലിരുന്ന് പഠിക്ക ടിക്കാന്ന് പറഞ്ഞാലത് പോസി
അല്ല അല്ല ഉം അതന്നെ ബികോമ് ഇപ്പൊ കയിഞ്ഞായ്ച്ച
ആ പതിനഞ്ച് വർഷായി കല്യാണം കയിഞ്ഞിട്ട് ആ നിക്കാഹ് കഴിഞ്ഞിട്ട് അപ്പൊ പി പിന്നെ നിക്കാഹ് കഴിഞ്ഞ ഇപ്പളെല്ലേ ഞാൻ ഫോൺ വിളീം തൊക്കെയ്ട്ട് രിക്ക്ണ്
ആ അതന്നെ ള്ളൂല്ലേ ര ത്തം തന്നെ ഉള്ളൂല്ലേ
ഉം അതന്നെള്ളൂ അതന്നെഞാൻ എപ്പോളും പറയ നിക്കാഹ് ആ ജീവിതം അത് വേറെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള അത് വേറെ തന്നെ കമ്പയർ യ്യാനേ പറ്റൂല
അപ്പൊ പിന്നെ അതെന്നെ പറയും അത് അന്നത്തെ ജീവിത ഇപ്പഴും ഞാന് വിചാരിക്കുട്ടോ അന്നൊക്കെ നോക്കിയാ മതിയെനീ കാരണം ബീകോമിനൊക്കെപ്പൊ നല്ലസ്കോപ്പാണല്ലോ
അതെന്നെ
ഇപ്പ ഞാനങ്ങനെ വിചാരിക്കും
ഒക്കെ മന്തന്മാരായിട്ട് അങ്ങനെല്ല ല്ലാ മ്മള് പഠി
യെസ് അത അല്ലെങ്കി അതാ ഏത ഏതാണ്
അറബി ഉ
ആ
പിന്നെ ഒക്കെ എൻ്റെ ഇഷ്ടേനെ കൊണ്ട് കോയാപോയ അതന്നെ എന്തേലൊ ക്കൊ ജോലി വേണം എന്താലും വെറുതെ ഇരുന്നിട്ടൊന്നും കാര്യം ഇല്ല ട്രോഫികളും കൊണ്ടങ്ങനെ നടക്കല്
ആഹാ ക്ഷത് വേറെ തന്നെ ഇത് വേറെ തന്നെ പറഞ്ഞിട്ട് കാര്യം രണ്ടു വേണം നമ്മള ആവശ്യങ്ങളും കഴിയണം നല്ലത് കഴിയണംഉം ഉംപിന്നെ ആഹ ആ ന്ന ആയിക്കോട്ടെ നാ ശരിയാ പിന്നെ വിളി
ആ ശരി